ഹലോ ആഹ് കേക്കുന്നുണ്ട് പക്ഷെ ഞങ്ങള് ഏ അന്നേരം ആദ്യം കഴിച്ചോ ഇല്ല കഴിച്ചില്ലല്ലോ പിള്ളേരെല്ലാം ഒറങ്ങി അല്ലേ
ഇല്ല മക്കൾ ഒറങ്ങീട്ടൊന്നും ഇല്ല മക്കള് അല്ല ഇതിലെ കൂടെ ഒക്കെ നടക്കുന്നുണ്ട് പി ടിച്ച് കെടത്തി ഒർക്കും രാവിലെ സ്കൂളിൽ പോകണ്ടേ രാവിലെ ആ മൂത്ത്യാക്കെ എട്ട് ഇരുപത് ആമ്പോ ബസ് വരും അപ്പഴ്ത്തേക്കും ഞാൻ പറയും അയ്ന് മുമ്പ് മദ്രസെ പോണ്ടോണ്ട് ഞാൻ പറയും കെടന്ന് ഒറങ്ങിക്കോ അല്ലെങ്കിൽ രാവിലെ എണീ ക്കൂലാന്ന് പറിം ഇപ്പൊ മഴേം കൂടിയാവുമ്പോ നല്ല സുഖല്ലേ
അതെ നേ എഴുന്നേക്കാൻ പാടാ അയോ എനിക്കിതന്നെ നാലരയാമ്പോ ഞാ എഴുന്നേറ്റോ എഴുന്നേറ്റ് ഞാൻ ഗ്രൂപ്പി നോ ക്കി ആരേലും ഒണ്ടോ എന്ന് സംസാരിക്കാനായിട്ട് ആരു ഇല്ല പിന്നെപ്പം അധിക കൊർ ച് നേരം എന്റെ മൊബൈലിലുള്ള കുറെ ഫോട്ടോസ് എല്ലാം ഒണ്ടായിരുന്നു അങ്ങനെ പത്തായിരം ആയിര് പത്തഞ്ഞൂറ് ഫോട്ടോസ് ഒണ്ടായിരുന്നു അതെല്ലാം ആവശ്യമ ഇില്ലാത്ത ഫോട്ടോസ് കൊച്ചെടുത്ത് വെക്കുന്നതാണ് വെല്ലാം ഡിലീറ്റ് ആക്കി ഡിലീറ്റ് ചെയ്തിട്ട് കറ റ്റഞ്ചു മണി അഞ്ചരയയി എന്നിട്ട് ഒറക്കം വന്നില്ല പിന്നെ പൊയി പതിയ ചുമ്മ അവരുടെ കടെ കയറി കെടന്നു ഒറങ്ങിയില്ല ആറ് മണി ആമ്പോ വീണ്ടും എഴുന്നേറ്റു പിന്നെ പണികള് കാപ്പിക്കൊണ്ടാക്കി
അപ്പം ആറ് മണിക്ക് എണീറ്റ് എന്താ ആ
അതെന്നാന്ന് വെച്ചാ കാപ്പിക്കി ഉപ്പും മാവാണൊണ്ടാക്കിയ പെട്ടെന്ന് ഒണ്ടാക്കാല്ലോ ഉപ്പ്മ മാത്രം ഒണ്ടാക്കി ആ ചോറ് വെച്ച് കൊണ്ടു പോന്നുട്ടണ്ട് ചോറ് വെച്ച് ചീര തോരം വെച്ച് വൺപേയർ ഏ വറുത്തരച്ച് കറി വെച്ച് ഒണക്കമീൻ ചമ്മന്തി ഒണ്ടായിരുന്നു
ഞങ്ങിവിടെ വൻപേർ ഏ ചുമ്മാ താളിക്കത്തേ ഒള്ളൂ
ആ അങ്ങനെ വെക്കും തേങ്ങാ ചരണ്ടീട്ട് വെക്കും ത
ട്ടല്ല ഏ മ ന്താ ചുമ്മാ വെള്ളം ഒഴിച്ച് വേവിച്ച് ഉപ്പിടുകേല ഉപ്പിടുമ്പഴ്ത്തേക്കും വൻപയറ് വേ ക താമസോന്ന് പറിം അപ്പൊ ഉപ്പിടാതെ വേവി ച്ചിട്ട് പിന്നെ എ ഉള്ളിയും ചെറിയുള്ളിയും കരിയാപ്പലേം എല്ലാം കൂടെ മൂപ്പിച്ച് എണ്ണേ മൂപ്പിച്ച് ആ അയ്ന്റാകത്തോട്ട് മൊള ഗോടിയും ഇട്ട് പയറും കൊട്ടിട്ട് ഉപ്പിട്ട് അങ്ങനെ
തേങ്ങാടാതെ
തേങ്ങ ഇടുകേല്ല തേങ്ങ ഇടാ നമ്മള് സാധാ പച്ചക്ക മറ്റേ വെണ്ടയ്ക്ക എല്ലാം വെ കൂലെ വെണ്ടയ്ക്കായും കോവയ്ക്ക എല്ലാം ഞങ്ങൾ അങ്ങനെൽ എല്ലാം ആ മെഴിക്കൂർ
അത് കൂട്ട് മെഴിക്കുർട്ടി വെക്കും പക്ഷെ ഞങ്ങള് ഞാൻ വെക്കും ഇപ്പൊ പർഞ്ഞ പോലെ തന്നെ വെക്കും പക്ഷെ അതിന ഇച്ചിരി തേങ്ങായിടും തേങ്ങായിട്ടില്ലെങ്കി ഈ പിള്ളേര് തെങ്ങായിട്ടില്ലെ ചോയ് അങ്ങനെയൊണ്ടല്ലേ
ആ ആഹ് ആ അങ്ങനെ അപ്പൊ തേങ്ങ ഇടുമ്പോ ടേസ്റ്റൊണ്ടല്ലേ ചുമ്മ ചൊരണ്ടി ഇടത്തേ ഒളോ അതോ ഒതുക്കി ഇടുവോ
ഒതുക്കീം ഇട്ട് വെച്ചിട്ടൊണ്ട് ചെരണ്ടീട്ടും വെച്ചിട്ടുണ്ട്
ഇവിടെ വെയ്ക്കും പക്ഷെ ചെരണ്ടീട്ട് ഇതുവരെ വെച്ചിട്ടില്ല ഒതുക്കി ഇട്ന്നെ വെ ആ അപ്പം എ ചുമ്മ ചൊരണ്ടി അതിൽ
ആഹ് ചുമ്മായിടും ആ നാല് മണിക്ക് പലഹാരവായിട്ട് അങ്ങനെക്കെ നാല് മണിക്ക് സ്നാക്സ് ആയ്ട്ടൊക്കെ ചെല സമയത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പൊ
ആ എവിടെ വൈകുന്നേരം ഈ മറ്റേ ചെറുപേർ ഇല്ലേ ചെറുപേർ ഇതുപോലെ വേവിച്ചിട്ട് അയിന്റെ അകത്തേക്ക് ഉം ഇത് ഏ തേങ്ങായും ചുരുണ്ടിയിട്ട് ഏ ശർക്കെരയോ അല്ലെങ്കി പഞ്ചസാരയോ ഇട്ടിട്ട് എളക്കി ചുമ്മാ വൈകുന്നേരം എന്തെങ്കിലൊക്ക വേണ്ടേ അപ്പൊ ഒന്നും ഇല്ലാത്തപ്പോ അങ്ങനെയൊക്കെ കഴിു ഉ അല്ലെങ്കിൽ രാവിലത്തെ അപ്പം ഉണ്ടെങ്കിൽ അപ്പം ഉ അല്ലെങ്കിൽ ചോറ് ങ്കിൽ ചോറ് അങ്ങനെ വല്ല ഇത് വേണം അത് വേണ എന്നൊന്നും വല നിർ
കഴിക്കാനൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലസമയം ഒന്നും ഇില്ലെങ്കിൽ മാത്രം കഴിക്കും ഡ ആ ചെയ ഈ ഒരാഴ്ച ആ ടീ ചേട്ടൻന്ന് വൈുന്നേരം വരുമ്പോൾ ഇപ്പോൾ എന്തേങ്കിലും സ്നാ കടി എന്തെങ്കിലും വാങ്ങിച്ചുകണ്ട് വരും സ്നാക്സ് ഏത്തക്ക അബോഡ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ട് വരും ഉഴുന്ന് വടൊക്കെ ഞനി ഇന്ന് വഴക്ക് പറഞ്ഞു വാങ്ങിച്ചുകോണ്ട് വരേണ്ടം സമൂസ അങ്ങനത്തെ വാങ്ങിച്ചു കൊണ്ടരും പിന്ന ഞൻ പറഞ്ഞു വാങ്ങിക്കണ്ടായിന്ന്
ആ ആ എന്നും എണ്ണൽ പൊരിച്ചാ നമ്മൾ പൊരിക്കുന്ന ല്ലോ ഈ പഴകി എണ്ണയിലിട്ട് വീണ്ടും വീണ്ടും വീണ്ടും പരി പൊരിച്ചെടുക്കുന്നല്ല കടയില് നമ്മുടെ ശരീരത്തി ത്തിന് ഏറ്റവും കേടല്ലോ ഇത്
അതെ
ഉം ഫ്രൂട്ട് വ പിന്നെ അത്രയും ഫ്രൂട്ട്സ് ഉണ്ട് വിഷങ്ങളൊക്കെ അടിക്കുന്നുണ്ട് പക്ഷെ എങ്കിലും അത്രയും എഫക്ട്. ആ അതുകൊണ്ട് പാടാ നമ്മ
അതെന്നെ അതെ അതെ അതെ ശരിയാ അപ്പ ഞാനങ്ങ് പറഞ്ഞു ഞാൻ അന്നേരം പറഞ്ഞുഞാൻ വാങ്ങിക്കുന്നില്ല നീ പറയും പക്ഷെ വാങ്ങിച്ച. അ ഇങ്ങനെ ആ ലീതും കൂടെ പറഞ്ഞ അന്നേരം ഞങ്ങൾ അവിടെരുന്ന് ഇറങ്ങാൻ നേർത്ത്
ആഹ
അത്രയും ചെയ്ത് എല്ലാം വാങ്ങിച്ച എല്ലാം കൊടുത്താ അപ്പാ എന്നെതന്നെ നോ അപ്പൊ എന്തിനാെന്നറിയാവോ
ആഹ
ഞാനങ്ങോട്ട് പൈസ കൊടുക്കുവോ ഇല്ലയോ
ആഹ
ആോ ഇല്ലയോ
ആ ആ ഒരു ചുമ്മാ ഒരു പോക്കറ്റ് മണി
ആ... ഞാൻ ഇറങ്ങി വരുമ്പോൾ ഈ ഈഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ. ഞാന് ആ.. ഹ അഞ്ഞൂറ് രൂപ കൊടുത്ത്. അ ന്നിട്ട് ടേബിള് അച്ഛന് ഓൾറെഡി പൈസ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാന് അതി ഇരുന്ന് ഇരുന്നൂറ് രൂപ അങ്ങോട്ട് എടുത്തു എടുത്തിട്ട് എ ന്റെ കയ്യിൽ അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു അത്ങ്ങ് കൊടുത്തു ചിരി കേൾക്കണം. ഞാന് ഓർത്ത് ഈ പുള്ളിക്ക് എന്നാ ത്തിന്റെയാ പുള്ളി അമ്മക്ക് പോയി സാരി എടുത്ത് കൊടുത്തു എല്ലാ- കാര്യണം ചെയ്തു തരുന്നുണ്ട് ശ എ ഇറക്കി എാന്ന് വച്ചാൽ. മോളുണ്ടല്ലോ
ആഹ്
അവിടെ പോയിട്ട് തൊട്ട് അടുത്തടുത്ത കടകളാണ് കടയിൽ പോകും സ്നാക്സ് വാങ്ങിക്കും.. കടയിൽ പോകും സ്നാക്സ് കടക്ക് തന്നെ ഒരു ദിവസം എങ്ങെ ഞാൻ പോയാല് ഒരു പത്ത് ഇരുപത് തവണ പോയി വിടി ഇതെല്ലാം അച്ഛന്റെ പേരില് എഴുതി വെച്ചിട്ട് വരും ആഹ പക്ഷെ കൊഴപ്പൊന്നുമില്ലപ്പ ഞമ്മള് വരു തേക്ക് വരും ഒരു പോക്കറ്റ് മണി പോല്ലേ കൊടുക്കണം അപ്പൊ പുള്ളിക്ക് ഒരു സന്തോഷം ആ... അതാ ഞാൻ അപ്പൊ എന്റെ കയ്യിലെ ഇല്ല എനിക്ക് കൊടുക്കാൻ പറ്റുവോ
അതില്ല അത് ശരിയാ ന വരുമാനം ഉണ്ടെങ്കിൽ.
അതാ അതാ സംഭവം. അതാ അതുകൊണ്ടാ ഞാൻ പറഞ്ഞെ ജോലിക്ക് പോന്നെ പറയ്ന്നവര് പറയും അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയും. പക്ഷെ ഈ പൈസ കിട്ടും ഇപ്പൊ സ്കൂളിൽ പോയാല് നിനക്ക് കേക്കണം ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞു തരാം സ്കൂളിലാണെങ്കി ഇപ്പൊ സ്കൂളി പോയാൽ എല്ലാ സ്കൂളും ഒരുപോലല്ല കേട്ടോ അവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇല്ലെന്നല്ല കേട്ടോ സ്കൂളിലായാലും ടീച്ചറ് മാരത് പറഞ്ഞു ഇത് പറഞ്ഞു അവിടെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ആ ടീച്ചർ അത് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ചില സ അതുപോലെ പ്രിൻസിപ്പൽ ആ അവിടെയും ഭയങ്കര പ്രശ്നങ്ങളുണ്ടെന്നേ. അതുപോലെയും മറ്റേ സിസ്റ്റേഴ്സ് ആയാലും ശരി ടീച്ചേർസ് ആയാലും ശരി ഈഹ് ആഹ് നമുക്ക് പ്രഷർ ഒക്കെ ഉണ്ട് ഇല്ലെന്നെല്ല
ആഹ് ആഹ്
ചില സമ നേരത്തെയൊക്കെ ആണെങ്കി ഞാന് അയ്യോ എനിക്കും എനിക്ക് ചുറ്റുമുണ്ട് എല്ലാം ഇങ്ങനെണ്ട് ഞാൻ വേറെ വേറെ എവിടെലും ഡെയ്‌ലി വേജസിന് പോയാലോ പക്ഷെ ഇങ്ങനെയൊക്കെ പറയും
ആ
ഇനി ജോലിക്കേ പോകണ്ട ഞാൻ വെറുതെ എന്റെ വീട്ടിൽ വന്നിട്ട് അതുപോലെ വെഷമിക്കും ഇപ്പം ഇപ്പം ഞമ്മള് വീട്ടിൽ ഇരുന്നാൽ ഈ പൈസ കിട്ടുവോ
ഇല്ല
ഒരു സംഘത്തിന് പോയി അടക്കാവല്ലോ നമ്ക്ക്
അത് ശരിയാണ്
അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനെ അത് എന്റെ കൂടെ വേറെ ഒരു ടീച്ചർ ജോലിക്ക് വര്ന്ന്ണ്ടാവേ പുള്ളിക്കാരത്തീന്ന് വെച്ചാ, എന്റെ കൂടെ ഒരു ജോലി ചെയ്യുന്ന ഒരു ടീച്ചറാണേ. ഏഹ് പുള്ളിക്കാരത്തീന്ന് വെച്ചാ അവർക്ക് നല്ല കാശുണ്ട് കാശുണ്ടെന്ന് വെച്ചാ പറമ്പുണ്ടേ. ഇച്ചിരി ഏലമാണ് വെച്ചേക്കുന്നേ. അഞ്ചോ ആറോ ഏ ക്കറ് സ്ഥലമുണ്ടേ
ആ കൃഷിയാ
കൃഷി ആ ഏലം വെച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ ടീച്ചറിന്റെ ഹസ്ബൻഡ് പറമ്പ് നോക്കിക്കോളുവേ. ഈഹ് പിന്നെ ടീച്ചർന്റെ ടീച്ചർന്റെ മൂന്ന് മക്കള് അവര് അവൻമാര് മൂന്ന്പേരും പഠിച്ചോണ്ടിരിക്കാ
ആ
പുള്ളിക്കാരത്തിക്ക് വീട്ടിലിരിക്കാവുന്നതേ ഉള്ളൂ. പുള്ളിക്കാരത്തിയുടെ വ അനിയനാണെങ്കി കാനഡയിലെങ്ങാണ്ടോ ഉണ്ട്. രണ്ടു പേരും കൂടെ അവരുടെ ഫാമിലി അപ്പൊ അവര് പൈസൊക്കെ അയച്ച് കൊടുക്കാറ്ണ്ട് എടക്കൊക്കെ ഒരു വാച്ചും സാരിയും അതും ഇതും ഒക്കെ പുള്ളിക്കാരത്തീടെ അക്കൗണ്ടിലാണെങ്കി
ഉം
നല്ല പൈസയൊക്കെ ഉണ്ട് കേട്ടോ. ആ പറയും എടയ്ക്ക് പറയുന്ന കേക്കാവല്ലോ നമു ആ അറിയാവല്ലോ അപ്പം പക്ഷെ പുള്ളിക്കാരത്തി വീ ട്ടി ഇരിക്കത്തില്ല. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോ വീട്ടി ഇരുന്നാ ഈ പൈസ കിട്ടുവോ മിസ്സേ
ആ അത് ശരിയാ
ആ അതാ പറയ്ന്നേ ഉണ്ട് കാശുണ്ട്. പക്ഷെ പക്ഷെ പുള്ളി അപ്പൊ ഞാൻ ഓർത്തു ഇത് ഒന്നുമില്ലാത്ത ഞാന് ഞാൻ ആ താൻ വീട്ടിലിരിക്കാൻ പോവാ എന്നെ വഴക്ക് പറഞ്ഞു. ഇതാ ഞാൻ നാളെ വരത്തില്ല. അപ്പൊ തന്നെ ഞാൻ പിന്നെ അങ്ങനെയാ ഞാൻ പറയുന്നേ
ഞാ എന്നിട്ട് പറഞ്ഞു ഞാൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു അവർക്കൊക്കെ എന്ത് പൈസണ്ട് ഇഷ്ടം പോലെ മൊതലുള്ളവര് ഈ ഈ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പോന്നാ. അപ്പം സാധാരണക്കാരായ നമുക്ക് ജോലിക്ക് പോയാൽ എന്താ കൊഴ
ഒരു കൊഴപ്പില്ല എവിടെ കിട് കിട്ടിയാലും പോക്കോ പോകണം വീട്ടി ഇരിക്കരുത് പിന്നെ സി ബി എസ് സിൽ ആണെങ്കിൽ ഉറപ്പ് ഞാൻ പറഞ്ഞു തരാം സി ബി എസ് സി പോകുമ്പോൾ നമ്മള് ആദ്യം നല്ല ക്ലാരിഫിക്കേഷൻ വേണം നമ്മള് അതാ അത് നിങ്ങൾ ഈ പോഷ എടുക്കുന്ന അവർ ഒരിക്കലും പറയത്തില്ല ടീച്ചേഴ്ന്ന് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക് ഏതെലും ഒരു സബ്ജക്ട് അപ്പൊ കൂടുതലും സയൻസ് എടുക്കണം അതും കൂടെ പറഞ്ഞു തരാം സയൻസ് സയൻസിലത് നമ്മുടെ ബോഡി ഇപ്പൊ ലോവർ സെക്ഷൻ ആണെങ്കിൽ ബോഡി പാർട്സ് ഏ
ആ
പാട്സ് ഒക്കെ ആണെങ്കിൽ നല്ല എക്സാമ്പിൾ വെച്ച് നമുക്ക് ഒരു ചെറിയ ചാർട്ട് പേപ്പറും മുറിച്ചുകൊണ്ട്പോയി ഏ ടീച്ചിംങ് വെച്ച് എന്തെലും ചെറുതായിട്ട് രണ്ടണ്ണം ഇപ്പം അയ്യ് ആണെങ്കിൽ അയ്യ് എന്നെ നൊസ് ആണെങ്കിൽ നൊസ് അതായത് കെ ജി, എൽ കെ ജി തൊട്ട് ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ തേർഡ് സ് രണ്ട് വരെയുള്ള പിള്ളാർക്ക്
ആ ബോഡി പാർട്ട്സ് ഏറ്റവും നല്ലല്ല
അവർക്കൊക്കെ പോയി ഇപ്പ ഇനം കാണിച് ടീച്ചറും കാണിച്ച് നമുക് ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിൽ തന്നെ ഒരിക്കലും മലയാളം ഉപയോഗിക്കാൻ പാടി ഓ യൂസ് ചെയ്യരുത് നല്ല രീതിക്ക് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം അതിറെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പ അതിനും നമ്മൾ പ്രിപ്പയർ ആകണം ഇടക്ക് കൊസ്റ്റൻ ടീ ഡെമോ എടുക്കുമോൾ അവടെ ടീച്ചർസ് ആ സ്കൂളില ടീച്ചർ പിന്ന ഞങ്ങളുടെ സ്കൂളിലാണങ്കി ഡെമോ എടുക്കാൻ ടീച്ചേഴ്സ് വരുമ്പോൾ ഞങ്ങടെ സിസ്റ്റം പ്രിൻസിപ്പൾ സിസ്റ്റം ഞങ്ങളെല്ലാവരും വിളിക്കും- എന്നിട്ട് ഞങ്ങളോട് നേരത്തെ തന്നെ പറയും പറഞ്ഞു വെക്കും എങ്ങനെയന്ന് വെച്ചാൽ ഒരു വരുന്നുണ്ട് ഇന്നതാ ക്ലാസ്സ്‌ട് അപ്പൊ അവരോട് ചോദിക്ക് പ്രിൻസിപ്പൾ ചോദിക്കല്ലോ നീ ഏത ടോപ്പിന് അപ്പൊ ടോപ്പിക്ക് ഇതാ എടുക്കാൻ പോകുന്ന അപ്പൊ അവരോട് വന്ന ടീച്ചറിനാണെങ്കിൽ അവരെ വെളി നിർത്തിട്ട് ഞങ്ങളോട് വന്ന അകത്തേക്ക് ക്ലാസ് റൂമിലക്ക് വന്നിട്ട് പറയും ഇന്നതാണ് അവര് ടോപ്പിക്ക് എടുക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ അതിന് അത് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെച്ചോ മനസ്സിൽ
ആ ആ നിങ്ങള് ഇപ്പോ ഒരു സ്റ്റുഡന്റ്സ് എന്ന്
അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ ഒരു കോളും കൂടെ വിളിച്ചോട്ടെ- വിളിക്കണോ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടോ ആ വിളിക്കി ഇങ്ങോട്ട് വ